ഉം ആ എന്തൊക്കെയണ്ട് വിശേഷം
ആഹ് സുഖം തന്നെ
ആഹ് ഭക്ഷണം കഴിച്ച
ആഹ് കഴിച്ചു കഴിച്ചു
ആഹ് മക്കളോ
ഏ സ് തുടങ്ങിയാലേ ഏ
ആഹ്
നമുക്ക് പിന്നെ ഓൺലൈൻ ഷോപ്പിംഗിനെ കുറിച്ചിട്ട് സംസാരിക്കാം
ഓ ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ടോ
ന ഓൺലൈൻ എന്താ പറയാ ഓൺലൈൻ ആയിട്ട് നമ്മളിപ്പം ഷോപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ കൂടുതലും അപ്പൊ ഇന്നെ ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടല്ലോ അപ്പൊ അതിന്
ആഹ് ഓ ഏതെന്നാ ഷോപ്പ് ചെയ്യല് അല്ലാ ഷോപ്പിങ് ചെയ്യല്
നമ്മള് ഒരുപാട് ആ അത് ഒരുപാട് ആപ്പ് ഉണ്ടല്ലോ മീഷോ മിന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആപ്പ് ഉണ്ട് അപ്പൊ ഇതിന്റെ ഒരുപാട് ഗുണങ്ങളും ഉണ്ട്
മിന്ദ്രയില് നല്ല പ്രോഡക്റ്റ് ഉണ്ട് എന്താ പറ ബ്യട്ടി പ്രോഡക്റ്റ് ബ്യൂട്ടി അല്ല മറ്റേ ബോഡി വാഷ് അങ്ങനെ ബോഡി പിന്നെ മറ്റേ ക്രീമ് അതൊക്കെ ഞാന് നല്ല വില കുറവില് വാങ്ങിയിട്ടുണ്ട് അയൽവാസിക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ബോഡി വാഷ് ഒക്കെ ഡോവി ഡോവിന്റെറെ ഒക്കെ ആണെങ്കിലും നല്ല പിന്നെ മറ്റണ്ട് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അവര് ആ എം ആർ പിക്ക് തന്നെ തരിക ഇപ്പോ പിയേഡ്സ് എടുത്താലും മ ഏത് പ്രോഡക്റ്റ് ആണ് പക്ഷെ മിൻന്ദ്ര അത് പകുതി വില കൊടുത്ത പകുതി വേണ്ട മീശേയില് പിന്നെ ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്യാറില്ലട്ടോ ഒരു ദിവസം നോക്കും മകൾക്കൊരു എർബെന്റ് അങ്ങനെ വാങ്ങി എന്നല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും മീശോ ഒന്നും ചെയ്തിട്ടില്ല
ഞാന് മിശോന്നുംന്നും ഇതിൽന്നൊക്കെ എടുക്കാറുള്ള ആളാണ് അപ്പൊ എനിക്കും തോന്നിട്ടുള്ളത് കുറച്ചുകൂടെ നമുക്ക് അങ്ങനെയ നമുക്കങ്ങനെ നമ്മള് അതിന്റെ റിവ്യൂ ഒക്കെ നോക്കിട്ട് വാങ്ങിയാല് കുഴപ്പൊന്നുമില്ല അ ഏകദേശം സാധനങ്ങളും മീശോ ന്നും മിന്ദ്രന്നും പിന്നെ ഫ്ലിപ്പ്കാർട്ട് അതന്നൊക്കെ വാങ്ങുന്ന ഒരാളാണ് ഞാന് അപ്പൊ എനിക്ക് തോന്നും ഇതൊക്കെ നമ്മള് സ്ത്രീകൾക്ക് ശരിക്കും നല്ല സൗകര്യമായിട്ടാണ് എന്റെ ഒരു തോന്നല് നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യം ഇില്ല നമുക്ക് സമയ ലാഭം ഉണ്ട് പൈസ ലാഭുണ്ട് അപ്പോ അതാണ്
ശരി
ഒരു ഗുണം
ആ മറ്റേ പിന്നെ ആമസോൺന്ന് പിന്നെ കാര്യമായിട്ട് ഞാൻ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിയിട്ടുള്ളത് ഇവിടെ ഹസ്ബൻഡ് ആണെങ്കിൽ തന്നെ ആമസോൺന്നാണ് മറ്റേതൊക്കെ പിന്നെ പോക്കാണ് ഞാൻ അതില്ലെന്നൊക്കെ എന്തേങ്കലും വാങ്ങിച്ചാൽ തന്ന എന്നെ ചീത്ത പറയലാണ് ഓ മൂപ്പര് ആമസോണിന്റെ ആളാണ് മീശോന്ന് ഞാനൊരു മറ്റേ മറ്റേ ചുരിദാറ് പണ്ട് കുറെ മുമ്പേ ഒരു ടോപ്പ് ഓർഡർ ചെയ്യ അപ്പൊ ഇവിടെ എത്തിയപ്പോ അതെങ്ങനും അവിടെ ഇവിടെ ഒക്കെ കീറിയ പോലെ തിരിച്ച് റിട്ടേൺ കൊടുത്തു പിന്നെ ഞാൻ മീഷോന്നൊന്നും പിന്നെ പർച്ചേസ് ചെയ്തിട്ടില്ല എല്ലാരും പറയണ കേൾക്കാം മീശോയില് ആഹ്
അല്ല അങ്ങനെതൊരു പ്രശ്നം പറയന്ന് കേട്ടു ഇങ്ങനെ കീറി ഇതൊക്കെ വന്നന്നും അങ്ങനെയൊക്കെ പലരും ഇങ്ങനെ പറഞ്ഞ് കേട്ടു മീഷോന്ന് പക്ഷെ എനിക്കിതുവരെ യാട്ട് ഉണ്ടായിട്ടില്ല
ഓ അതേപോലെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വരു അവള് പിന്നെ പർദ്ദ ഒക്കെ മീഷോന്ന് ന്ന് ഓഡർ ചെയുന്ന് പറഞ്ഞു നന്നാ പിന്നെ അതൊക്കെ നല്ലേ ആഹ് നല്ല വില- കുറവില്ലേ നല്ലത് കിട്ടും പിന്നെ ഞാൻ അതിന്നാണ് ഓഡർ ചെയ്യല് എന്നൊക്കെ പറഞ്ഞു ഞാനെ നോക്കിയിട്ടില്ലട്ടോ അ ആമസോണ് ഫ്ലിപ്കാർട്ട് അത് തന്നെ തന്നെ എല്ലാതും പിന്നെ ഓൺലൈൻന്നണോ വാങ്ങല്
ഇതിന്റെ എന്തെങ്കിലും ഗുണങ്ങൾ-
നിങ്ങക്ക് എന്തെങ്കലും ഗുണങ്ങൾ നിങ്ങക്ക് എന്താ തോന്നിയിട്ടുള്ള ഈ ഓൺലൈൻ ആയിട്ട് നമ്മള് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴുള്ള
അതന്നാ നല്ല ഗുണം തന്നെന്നാല്ല നല്ല ഗുണം തന്നെല്ല നമ്മളിപ്പോ പോവാണ് ണ്ടെങ്കിൽ നമ്മക്ക് വണ്ടക്ക് ഒരു പൈസ് - ത് വേറെ കൊടുക്കണം കടയിൽ പോയി അത്ര സമയം നമ്മൾ സ്പെന്റ് ചെയ്യണം പിന്നെ നമ്മുക്ക് നമ്മൾ ഓർഡർ ചെയ്ത് രണ്ടു ദിവസം കൊണ്ട് നമ്മളെ വീട്ടുപാടി രില്ലേ അപ്പ നല്ല കാര്യം തന്നെയല്ലേ വളരെ ഗുണം തന്നെയണത് പിന്നെ- അധികം ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിക്കുന്നവരൊക്കെ- ഒക്കെ ആകുമ്പോ പ്രത്യേകിച്ചും എന്നെ പോലെ
അതെ ശരിയാണ് ഞാൻ എ- നിക്കും അങ്ങനെ തന്നെയാണ് അപ്പൊ ഞാനും കൂടുതലായി ഓൺലൈൻ ആ സാധനങ്ങളും മേടിക്കുന്നതും അപ്പൊ ഞാനും വിചാരിക്കുന്നത് പുറത്തി റാങ്ങൻ മടിയാണ് നോക്കി മാ നിൽക്കാൻ ഒരുപാട് സമയം വേണം ഇതാവകുമ്പോ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാം പിന്നെ സ്പൈസി ആണ് എനിക്ക് നല്ല മാറ്റമുണ്ട് നമ്മള് കടയിലെ പൈസ ഓൺലൈൻ ആയിട്ട് ഒരുപാട് പൈസ മാറ്റുണ്ടല്ലോ
ആഹ നല്ല മാറ്റണ്ട് പിന്നെ ഇന്നലെ ഇപ്പൊ ഞാനേ ഒരു പറ്റി ഒരു ഇത് പറ്റി മറ്റേ എയർ ഫ്രഷ്നഅത ഉണ്ടല്ലോ അ കുപ്പന്നെ കുത്തി വെച്ച് നമ്മള് അത്രൊക്കെ അതിൽ ഒഴി- ച്ചിട്ടിങ്ങനെ കാറിന്റിന് കുത്തി കൊടുത്ത് സ്പ്രേണെ അത് ഞാന് വേറരു റീൽസ് കണ്ട്കൊണ്ട് അവർക്ക് മെസേജ് അയച്ച് ഞാന് വരുത്തിട്ടോ അതന്നെ ആ പ്രൊഡക്റ്റും ഞാനും മാണ്ടിയായി ഞാൻ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും നോക്കി ക്കുമ്പോ ഇതിനയാൾ എന്നോട് നാനൂറ്റി- തൊണ്ണൂറ്റൊൻമ്പത് രൂപ വാങ്ങി അതേ പ്രോഡക്റ്റ് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപ ഉള്ളു ഫ്ലികാ ർട്ടിൽ കിടക്കാണ് നെ ഇതു ഓഡർ - ചെയ്തെന് ശേഷണ് ഞാനത് നോക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ പ്രോഡക് ഒക്കെ കാണുമ്പോ ആദ്യം പോയി ഓൺലൈൽ പാ - പാർസച് പർച്ചേസ് ചെയ്തിട്ട് നോക്കും വില എത്രയാണന്ന് ഇത് ഞാൻ മണ്ടത്തരം കാണിച്ച ആദ്യംതന്നെ ഓഡർ - കൊടുത്ത് നോക്കുമ്പോ ഇപ്പത്തെ അത്ര പിന്നെ പകുതി വിലയള്ളൂ ഒരു പറ്റിപ്പ് പെട്ട് അ ഉ അത് വീട്ടിൽ വന്ന് നോക്കുമ്പോ ആണെങ്കിൽ അത് നല്ലതല്ല അത് ആ സ്പ്രേ അതില് വീഡിയോയിലക്കെ ഇങ്ങനെ മുകളിക്ക് പോകയിങ്ങനെ പോക- പോകന്ന് കാണണ്ടണ്ട് എന്റെത് വന്നിട്ടാ ലേറ്റ് മാത്ര ഉള്ളു ഞാൻ തിരിച്ചയച്ചു വേറെതൊക്ക വേറെ വിടാന്ന് പറഞ്ഞിട്ടുണ്ട്
കളിനിന്ന് നഅങ്ങനത്തെ ഒരു അനുഭവ ഉണ്ടായിട്ടില്ലക്ഷെ ഞാനൊരു ഒരു സൈറ്റിൽ നിന്ന് ഇങ്ങനെ സാരി ഓർഡർ ചെയ്തിട്ട് എനിക്ക് വന്നത് ആരോ എത്രയോ വർഷം ഉപയോഗിച്ചിട്ടുള്ള ഒരു സാരി അങ്ങനെ എനിക്കൊ- അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ ആര ഉപയോഗിച്ച് കളയാറായ ഒരു സാരിയാണ് വന്നത് പൈസ കൊടുത്താ അവര് പോയപ്പോഴാണ് നമ്മള് തുറന്നു നോക്കിയത് അതെ എഴുന്നൂറ് എഴുന്നൂറ്റിമ്പത് രൂപ ന്റെ സാരിയായിരുന്നു ഇത് എവിടുന്ന വന്നത്െന്ന് പോലും ആ
ആഹ പിന്നെ നമ്മക്ക് തിരിച്ചയക്കാന് ഒരു നിവൃത്തി ഉണ്ടാവില്ല അങ്ങനത്തെൊന്നും തീരെ പർച്ചേസ് ചെയ്യരുത് അതേപോലെ നഞമ്മളെ പിന്നെ സുറമി ഉണ്ടല്ലോ ഒരു ടെക്സൈസ് ആ സുറമി മ്മീുടെ പിന്നെ പേരുമാണ് ഫേസ്ബുക്കില ഇപ്പഴ കാണാ ഓരോരുത്തരും പിന്നെ അത റീൽസ് ഇട അവര് പ്രത്യേകം പറയണണ്ട് ഞങ്ങൾക്ക് ഇങ്ങെ വാട്സപ്പ് പിന്നെ സിൽ പച്ചള്ളൂട്ടോ എന്ന നമ്മള് ഞാൻ ഇരു മെസ്സേജ് അയച്ച നോക്കി അപ്പൊ അവര് ഇതില്ല മറ്റേ ഡെല ഡെലിവറി ചാർജ് അല്ല നമ്മടെ വന്നിട്ട് പിന്ന നമ്മൾ പൈസ കൊടുക്കാ ഞ വ വെറുതെ അവര് പറയുന്നത് കേട്ടപ്പോ ഒന്ന് മെസ്സേജ് അയച്ചോക്കെമ്മ വേണ്ടാരന കണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ തട്ടിപ്പാണ്രി
അതെ ശരിയാണ് അങ്ങനെയുള്ള ഒരുപാട് ഈ വെറുതെ അവരറിയാതെ ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ട് അത് ഇൻസ്റ്റാഗ്രാമില ആാലും ഫേസ്ബുക്കില ആാലുംൊക്കെ അങ്ങനെയണ്ട് അപ്പ അത് അവർക്ക് നമ്മള് പൈസ അയച്ച കൊടുക്കും പിന്നെ നമുക്ക് സാധനങ്ങളൊന്നും വരില്ല അങ്ങനെ ഞാൻ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നോക്കിട്ട്
നമ്മളെന്താ കരുതാ ഈ കട കടൊക്കെ കിട്ടിട്ട് അവര് പിന്നെ സാധനം നമുക്ക് അയച്ചന്നില്ല അറിയാത്തവരാകുമ്പോഴേ പ്രത്യേകി നെ സറ്റ ഇവര് പിന്നെ സുർമിക്ക പറ്റി ച്ചോ നല്ല കരുത അപ്പൊ അതിന്റെ അടയില് കമന്റ് എഴുതി വിട്ടിട്ടുണ്ട് സോ ആ കുറെേ ആൾക്കാാര് ഇത് തട്ടിപ്പാണ് പിന്നെ അതില് പൈസ വെറുതെ കളയണ്ടന്നൊക്കെ പറഞ്ഞ ഞാന ല്ലാതും അങ്ങനെയൊക്കെ കാണുമ്പോ ആദ്യം കമന്റ് പോയി നോക്കൂട്ടോ
അതെ ഇപ്പം എനക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ആമസോണോ മീഷോ എന്നൊക്കെ പറയുന്നതിലന്നും ഇതുവരെ ടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നൻ കൂടുതലും അങ്ങനെയാണ് വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പോൊ ഇന്നലെ പോലും നമ്മൊ വാങ്ങി അത് എനിക്ക് കുഴപ്പമില്ല കാരണം നമ്മളത് അതിന്റെ അയില റിവ്യൂ ഒക്കെ നോക്കെടുത്താൊന്നുംശനമല്ല ഇനിയിപ്പ നമുക്ക്ന്തങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽിട്ട ചെയ്യാനോ ചെയ്യാനോ ഈ ഇതിൽക്കെ
ഉം അതാ മ മീഷോയിലും ആമസോണിലൊക്കെറി ആ റീഫണ്ട് തരും ആ അതിലൊന്നും പേടിയില്ല ആസോണിലും പിന്നെ ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിലും ഉ ഞൻ കഴിഞ്ഞ പ്രാവശം ലിക്വിഡ് വാഷിംഗ് മെഷീനിൽ വെക്കണേ ലിക്വിഡ് ആമസോണില് പിന്നോഓട ഇത് അതക നല്ല ഏരിയലിന്റെ നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ പക്ഷെ കടയില കൊ നമ്മള് അതിലേറെ പൈസ കൊടുക്കും വേണം അ നല്ല പ്രോഡക്ട് ക ചെയ വ ന സംഭവം തന്നെയാണ് വീട്ടമ്മമാർ
ഈ വിലാന്റെ ഒരു വ്യത്യാസം വരുന്നുതണ്ടും കുറേ ഓഫറുകളൊക്കെ വരുന്നുണ്ട കൂടുതൽ ആൾക്കാർ ഓൺലൈനിലേക്ക് പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇപ്പ ഒരുപാട് ഓഫറുകളൊക്കെ വരുമ്പോ എല്ലാരും നല്ല വിലക്കുറവ് ഒക്കെ കാണുന്ന കൊണ്ടാണ് വാങ്ങുന്നത് അല്ലാതെ നമ്മുടെ കട ഇവിടെ നാട്ടില കടക്കാരോടെ ആ
ആ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ആ ഇതല്ലേ വെള്ളപ്പൊക്ക വന്നിട്ട്. ഈ നാട്ടിലെ കടക്കാരൊക്കെ എല്ലാരും സഹായിച്ന്നൊക്കെ പർഞ്ഞു. എന്നിട്ട് എൻ്റുമ്മർഞ്ഞു ഞാന്ങ്ങനെ ഓൻലൈന്ല് പർചയ്സ് ചെയ്യ്ണ കണ്ടിട്ട് ഏ ഓൺലൈൻ കാര് പിന്നെ പിന്നെ മുതലുണ്ടാക്കാനൊക്കെ കൊടുക്കും. അപ്പൊ ആ പിന്നെ ഇവരെ സഹായിച്ചത് കടക്കാരാണ് ഓൺലൈൻകാരല്ല. ഏ... ആഹ് അപ്പൊ പിന്നെ ഈ കടേ പോയി വാങ്ങിക്കൂടെ ഞാൻ പർഞ്ഞു കടയിലാണെങ്കില എവിടാണെങ്കിലും നമ്മൾ പൈസ കൊട്ത്തിട്ട ല്ലേ വാങ്ങ്ണത് അത് അത്പ്പോ ഇന്ന് നോക്കി ഇരുന്നിട്ട് കാര്യണ്ടോന്ന്ചോയ്ക്കും ന്നെ
അതെ എന്റെ നാട്ടിലാണ് അങ്ങനൊരു ഉരുൾപൊട്ടല് ഉണ്ടായത് ഈപ്രാവശ്യം ഈ ഉണ്ടായതെന്നെ ഞങ്ങള് നാ ലാണ് അപ്പോ ഞാ എല്ലാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി ന്നു സമയത്ത് സഹായിച്ചിട്ടില്ലല്ലോ സഹായിച്ച ഇത് മുഴുവൻ നാട്ടിലെ കടക്കാരാണല്ലോ അപ്പൊ നമ്മൾ അവരെയാണ് ശരിക്കും സഹായിക്കേണ്ടത്
എഹ് അവര് ആഹ് അതമ്മ പറഞ്ഞേ അവരട്ത്ത് പോയിട്ടല്ലേ നമ്മൾ വാങ്ങണ്ടേ ആഹ് പാവങ്ങ ക്കെ സഹായത്തിന് അവരാണ് എല്ല സാധനം പ്രോഡക്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും എത്തിച്ചു കൊടുത്തത് നിങ്ങൾ ഈ ഓൺലൈനിൽ ഇങ്ങനെ പിന്നെ പർച്ചേസ് ചെയ്തിട്ട് എന്താ കാര്യം എന്തേലും ഗുണണ്ടൊ അവർക്ക് ഉണ്ടാക്കാന്നല്ലാതെ എന്നൊക്കെ പറഞു അതാ പക്ഷെ നമ്മക്ക് ക്ക് ലാഭാണല്ലോ ഇങ്ങനൊ പോവും വേണ്ടാ അമ്മള് ആഹ് അതെ നമ്മളെ മുന്നില് ഇവടെ എത്തോല്ലോ ഉം
നമ്മള് നമ്മളുടെ ഒരു ല സൗകര്യം നോക്കിയിട്ടും കുട്ടികളെയും കൊണ്ട് പൊറ്ത്തു പോണ്ടാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മള് ഈ ഓൺലൈനില് വാങ്ങ്ന്നത്
അതെ
അപ്പൊ ഇൻക്കൊന്നും പലതും എന്റെ ഭർത്താവൂടെ പറയാറ്ണ്ട് ഇങ്ങനെ എപ്പോഴും ഓൺലൈനിന്ന് എടുക്കാതെ വല്ലപ്പോഴൊക്കെ ഇവിടെയുള്ളവരൊക്കെ സഹായിക്കെ യു അങ്ങനെ സ് പറയാറ്ണ്ട് കാരണം അവരെ നമുക്ക് ഉണ്ടാവുള്ളൂ ഒരു പ്രശ്നം വരുമ്പോന്നുള്ളത് എല്ലാവരും ആ സമയത്ത് പറയാറ്ണ്ട് എനിക്ക് കൊറോണ വന്നപ്പോ ഴൊക്കെ അവര് ഒരുപാട് സഹായിച്ച അവരെക്കൊണ്ടാകുന്നത് പോലെ സഹായിച്ചിട്ട്ണ്ട് ഇങ്ങനെയുള്ള
അതാ അതാ അമ്മ പറ് ണത് ഉമ്മ ഓരു ദിവസം ഉമ്മ ഇവിടെ നിക്കാൻ വന്നപ്പളാണ് മറ്റേ ഞാൻ ടൈഡ് ഓർഡർ ചെയ്ത മറ്റേ ദ് നേ സോപ്പ് പൊടി അപ്പൊ അത് കൊണ്ടന്നു പിന്നെ ഇവിടെ ഇറക്കിയപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഇതൊക്കെ കടേ പോയി വാങ്ങിക്കൂടെ അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാന് ഇത്ങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ന്നൊക്കെ പറഞ്ഞ് വെറ്തെ എന്നാ അന്ന ആ എടേല്
മീഷോ ഫ്ലിപ്കാർട്ട് പോലത്തെ വർക്ക് പൈസ കൊടുത്തിട്ട് നമ്മളുടെ നാട്ടില് ഗുണൊന്നും ഇല്ല അവര് വിദേശ കമ്പനികളാണല്ലോ ന്നലിക്കും അപ്പൊ നമ്മുടെ നാടിന് അവര് ഒരുഗുണവും ചെയ്യ നില നമ്മളവരെ സഹായിക്ക്യാണ് വിദേശക്കാരെ സഹായിക്കാണ് ശരിക്കും നമ്മള് ചെയ്യുന്നത്
ചെയ്യണം അത് ശര്യാ പക്ഷെ അവടെ കടനേക്കാട്ടിലും വെല കുറവാ ഉമ്പോ നമ്മൾ എല്ലാരും അതങ്ങ് ചെയ് ആരാപ്പൊ ഓൺലൈന് ചെയ്യാത്തത് എല്ലാരും ഓൺലൈ ല്ലന്നേണ് പിന്നെ മിക്കവാറും
അമ്ലെ സമയം ആയിട്ട്ണ്ട് ട്ടോ